എന്താ അങ്ങനെ പോണ് എന്താ അവിടെ?
ഒയ്, എന്താ സുഖായിട്ട് പോണു. മഴയല്ലേ നല്ലേ?
ആഹ് നല്ല മഴണ്ടായിരുന്നു രാവിലെയൊക്കെ.
ആഹ് ഇവടന്ന് ഇപ്പളും മഴയാണ് ട്ടോ അഹ് ന്ന മഴന്ന് തൊറ ഇന്ന് കൊർഞ്ഞിട്ടേ ഇല്ല.
ആഹ് ആഹ് ഇവടെ കൊർച്ച് വെൾച്ചക്കെ ണ്ട് ഉം
മഴയന്നെ രാവിലെ തൊട്ടേ തൊടങ്ങിയതാ. ന്നട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ?
ഫുഡഴിക്കല് കഴിഞ്ഞു ഒറക്കം കഴിഞ്ഞു എണീട്ട്.
ആവു ഇത്ര ത് തായോ മകൾ പിന്നെ ഒറങ്ങാനും ടൈമില്ലെ ചെറിയ മോന്ണ്ടേ.
ആഹ് ആഹ് എന്റെ കുട്ടി ഓള് ഒർങ്ങിയപ്പ ഞാനും അങ്ങനെ ഒർങ്ങി.
ങ്ങട്ട് എന്തേ സ്പെഷ്യല്ന്ന് ഉച്ചക്ക്?
ഉം ഇന്ന് എന്താ ബീഫ്ണ്ടായിരുന്നു.
ആഹ് ഇനിയിപ്പോ കൊർച്ച് ആഹ് സാധനം കാൺണേനെ ഭ്രാന്താക്ക ഞാ ഇന്ന് മീനാക്കി.
ആഹ് ബീഫ് തിന്നന്ന് വയറിനൊക്കെ കേടായി.
സത്യാണ് ഞാൻ ഇന്ന് നല്ല എല കറി നല്ലോണം എലക്കറിണ്ട് വെച്ചിട്ട് അതും കൂട്ടി മീനും കൂട്ടി.
ആഹ് അഹ് നല്ല അടിപൊളിക്കലേ എലക്കറിം മീനും. ഉം എന്തലേണ് മുരിങ്ങേ? ആഹ് എഒട്ന്ന പ്പാ മ
അത് വീട്ട്ന്ന് ഇവടെ പിന്നെ ഇന്റെടുത്ത് ണ്ടായിരുന്നില്ല പിന്നെ പൊന്നും വീട്ട് പോയപ്പൊ ഉമ്മാന്റെ അട്ത്ത്ണ്ടായിന്നു. അപ്പ അഒട്ന്ന് പോന്നപ്പം കൊണ്ടന്നീന്ന് പെരുന്നാളി കഴിഞ്ഞ് പോന്നപ്പോ. അപ്പ ങ്ങനെ അത് ണ്ടായിരുന്നു അഒടെ അപ്പ അത് ന്ന്ട്ത്ത അങ്ങട്ട് വെച്ചു മുരിങ്ങിം. ചീരക്ക ണ്ട് ഇവടെ ഇഷ്ടം പോലെ. പക്ഷെ മത്തൻ്റെലിം എവ്ട്ന്നേലും കിട്ടിയപ്പ്ളെ അയ്ൻ കിട്ട്യ. ഇൻക്ക് ഇഷ്ടാണാ ആഹ് സാധനം.
ആഹ് എലക്കറി നല്ല ടേസ്റ്റ് ആണ് ഉം. ഇൻക്ക് ചീരേ കൂടുതല് ഇഷ്ടം.
ആഹ് അത്യാവശ്യം ഞാൻ ഇവടെ ണ്ടാക്കിക്ക്ണ് അഹന്നെ ണ്ട്. വിത്ത് വാങ്ങീട്ട് പാകീറ്റാ അവ അത്യാവശ്യം നല്ലോണം ണ്ടായിക്ക്ണ്.
ഉം ഉം അങ്ങനെ എന്തേലൊക്കെ തന്നെ നല്ലത്.
ആഹ് തിന്നയ്ഞ്ഞല്ലേ ഹി കാണ്ല്ല്യ ഞാ പർഞ്ഞുന്ന് വെള്ളിയാഴ്ച ആയിട്ട് കാക്കോയ്ച്ച് ഇവടെ ഒന്നും ണ്ടാക്കില്ലേ ച്ച്. ഞാൻ പർഞ്ഞ് ങ്ങള് വാ അഹ് കാണ്ന്നെന് ഭ്രാന്തായിക്ക്. ഓക്ക് ഭ്രാന്തായിക്ക്ണ് ർഞ്ഞ് അപ്പ മിഞ്ഞ മിഞ്ഞാന്നാണെങ്കിൽ ഇവടെ മൗലൂദ് ണ്ടായിരുന്നു പരിപാടി. അപ്പൊ പിന്നെ അത് അന്നും അതെന്നെ നെയ്ച്ചോറും ബീഫും ബിരിയാണിയും ഇതൊക്കെ തന്നൊയിരുന്നു ഇത് ഇങ്ങട്ട് അതിന്റെ ന്നെ ബാക്കി ഇന്നലിം. ഇന്നും ഇഞ്ഞ് അതന്നെ ആയിക്കഴിഞ്ഞാല്.
ബീഫ് കൊറെ കിട്ട്യപ്പൊ പള്ളിക്കന്ന്?
ഇല്ല ഇവടെ അത്രയന്നും ല്ല രണ്ടര മൂന്ന് കിലോന്റെ അട്ത്ത് അത്രന്നെ കിട്ട്ണൊള്ളൂ.
ആഹ് ഇവടെ പിന്നെ കുടുംബത്തിലൊക്കെ അറവുണ്ടാവോണ്ടേ.
ആഹ് ഇവിടെ അങ്ങനെ ണ്ട് പക്ഷെ അതൊക്കെ തറവാട്ട്ക്ക് പോകുള്ളൂ. ഞങ്ങള് വേറെ താമസിക്ക ഞാനും മൊ മ ക്കളും മാത്ര ഉള്ളൂ. പിന്നെ ഹസ്ബന്റും ഇല്ല നാട്ടിലില്ല ഞാന് രണ്ട് കുട്ട്യളന്നെള്ളൂ അപ്പ വ്വോര് ക്ക് ഇപ്പ അയിന് മാത്രം വേണ്ടല്ലോ പർഞ്ഞിട്ട് ഇബട്ക്ക് ആരും തരില്ല.
ഉം നമ്മക്കൊരു വെലല്ലാത്ത മാരിയല്ല. ബീഫ് നല്ല വെലിം കൂടുന്നുണ്ട് ഉം.
മുന്നൂറ്റി സംതിംഗ് നാനൂറ് ഇവടെ എന്തറ്യ മക്കൾക്കും ന്നറ്യ ഇബടെ മോൾക്കും ബീഫിനോട് വല്യ താല്പര്യല്ല ഒക്കെ ചിക്കന്റെ ആൾക്കാര.
ആഹ് എപ്പഴേലൊക്കെ രസാണേ ചിക്കനാകുമ്പോ മൂന്നാലീസം അട്പ്പിച്ച് കൂ ട്ടിയാലും
വല്യരു മട്പ്പൊന്നുല്ല അതേപേലെ മീനും മട്പ്പൊന്നുല്ല. പക്ഷേ ബീഫ് ഇൻക്ക് അത്ര ബീഫ് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാ മട്ടൻ തൊട്ടുനോക്കൂല്ല ട്ടോ ഇച്ച് ഇഷ്
ആഹ് മട്ടന് ഇൻക്കും ഇഷ്ടല്ല.
ആ
ആഹ്
ഇവടെ ഹസ്ബന്റിന് ആണിച്ചാ ഭയങ്കര ഇഷ്ടാ.
ആഹ്
ഇങ്ങോട്ട് മുള മോൾക്കൊന്നും ഇഷ്ടല്ല അപ്പൊ ഇനി വന്ന് പിന്നാള് വന്ന് കഴിഞ്ഞാൽ മ ട്ടൻ മേടിച്ചാലും മട്ടനല്ല ബീഫാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തോക്കും ഓൾക്കൊക്കെ
ആഹ് ബീഫിഞ് കിട്ടാനുണ്ടാവുലാന്നൊക്കെ പറയ്ണ്ടല്ലോ?
അതൊക്കെ പറച്ചില് തന്നെ ഇണ്ടാവുള്ളു ഉം അഹ് കൊറെ പ്രശ്നം ഇണ്ടാക്കും പിന്നെയും കൊണ്ട് കൊല്ലാറും പിന്നീണ്ട് പറയും പിന്നില്ല.
ഉം ഇന്നട്ട് മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ?
മോളെത്തിക്ക്ണ് മോളെത്തി ഫുഡ് കഴ്ച്ചൊണ്ടിരിക്ക്ണണ്ട് പിന്നെ മോന് ഇപ്പം ചെറിയ കുട്ടിയാണ് ഓന് ഉറങ്ങാണ്.
ഉം അങ്ങനെയൊക്കെ ഇല്ലേ ഇവിടെ എത്തുമ്പോത്തന് നാലരയാവും. ഉം സ്കൂൾ ബസ്സ് കുറച്ച് ലോങ്ങ ഉം
ഇവടത്തെ പിന്നെ അടുത്ത് പിന്നെ മൂന്ന് മണിയാകുമ്പോക്ക്നും സ്കൂൾ വിടും.
ആഹ് ഒരു മൂന്നേ മുക്കാലിനൊക്കെ വി ട്ടാലും ബസ്സല്ലേ ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണ്ടെ എത്താൻ ഉം ഉം അങ്ങനെ വൈകും. എന്നിട്ട് പിന്നെ പെരുന്നാൾക്ക് എങ്ങട്ടെലും പോയോ?
വീട്ടിൽ പോയി പോന്നു ആ ആ ഹസ്ബൻഡുമാരുണ്ടെങ്കില് അല്ലേ ഇപ്പ എങ്ങട്ടേലും പോവാനും ഇതിനൊക്കെ പറ്റുള്ളത്. അപ്പം ഓല് ഇല്ലാത്തപ്പോ വീട്ടിൽ പോയി. അവിടന്ന് തിരിച്ച ഇങ്ങോട്ടും പോന്ന് പിന്നെ രണ്ടു ദിവസത്തെ ലീവ് അല്ലേ കിട്ടിയത് അപ്പോതേക്കും സ്കൂളും തുറക്കാനായില്ലേ?
ഉം ഇപ്രാവിശ്യം പിന്നെ ലീവ് കുറവാ.
ലീവ് കുറവായോണ്ട് ഇവർക്ക് സാധാരണ മുസ്ലിംസ് ഇതാണ് പിന്നെ നമ്മളുടെ സംസ്ഥത്തിന്റെ കീഴിലുള്ള സ്കൂളും കൂടിയാണ് ഇംഗ്ലീഷ് അപ്പൊ പിന്നെ സാാരണ പെരുന്നക്ക് ഏയ്യ്ലീവ് കിട്ടുന്നതാണ് പക്ഷെ പ്രാവശ്യം കിട്ടയി ഉം പ്രശ്യ സ്കൂ ഇത്രയും വെക്കേഷൻ കിട്ടിയതല്ലോ അതുകൊണ്ട് കറക്റ്റ് ആഡേറ്റ്ന് തുറന്നു.
അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ചെല കാര്യം ഉണ്ടാവും അങ്ങനെയുള്ള സ്കൂൾ ചേർത്താലേ ഈ ക്രിസ്മസ് ഓണം.
അയിനൊക്കെ പത്തുസം കിട്ടും. എല്ലാം സുഖമാണ് രണ്ടു മാസ ഇ വെക്ക അ ഞാനക്കക്ക് സുഖമായിരുന്നു രണ്ടു മാസം സ്കൂളൂല്ല മാത്രം സുല്ല.
ഉ അതൊരു കാര്യത്തിൽപ്പെടും അങ്ങനെയുള്ള കുൾ ചറർത്തല അങ്ങനൊ ഒരു കാര്യുണ്ട്.
ഉം ഞാന അതുകണ്ട് മാറ്റിട്ടില്ല അറിയ വരന്ന്
അപ്പൊ അത് പത്താം ക്ലാസ് വരെ അങ്ങനെ കിട്ടുമോ?
അല്ല ഏഴ വര ഉള്ളു ഏഴ വരെ
ആഹ ഏഴ വരെ ചില സ്കൂള് നാല വരെ അങ്ങനെയൊക്കെ പോവയുള്ളു.
ഇവരി ഇങ്ങനെ വ ചലാ ക്ലാസ്സ്‌ കൂട്ട കൂട്ടി അങ്ങെ കൊണ്ട്പോകുന്നുണ്ട്.
ആഹ എന്നിട്ട് ഇനിെന്താ വ ഓളിറ്റെ കൂടെ ഓള് എണീച്ചിട്ട് ഞാൻ എണീറ്റി
ഞാന് ഇനി വൈന്നാ ആഹ് വൈകുന്നേരത്തിന് ഇനി കുബ്ബുസ് കൊണ്ട് കൂടന്ന് വെച്ച ഇത് ഇവിടെ എനക്ക് പിന്നെ ബേക്കറിന്റെ ഫാക്ടറി ഉണ്ട് അപ്പൊ പിന്നെ കുബുസ് കേക്ക് അങ്ങനത്തെ ഐറ്റം ഒക്കെ അവിടെ ഉണ്ടാക്കും കുബൂസ്ണ്ട് കൊണ്ടന്നച്ചത്ണ്ട് അവിടെ അപ്പൊ നീ വൈകുന്നേരം ഈ ശാവക ഷവർമ ഇണ്ടാക്കാ വിചാരിച്ചിട്ട് ആ പിന്നെ അങ്ങനത്തൊക്കെ അമ്മടെ മക്കൾക്ക് പറ്റുള്ളൂ ഹലോ ഹലോ
ഹലോ
ആഹ അങ്ങനെ എന്തെങ്കിലൊക്കാണെ മക്കൾ കഴികും അല്ലേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ എന്താന്നാ ന്നവല്ലേ നെറ്റ് വർക്ക് ഇഷ്യ എന്താ തോന്നുന്നുണ്ട് ഇങ്ങനെ ഇതായിട്ട സ്റ്റെക്ക ആയിട്ട് നൽക്ണ് ഒന്നും കേൾക്കുന്നുല്ല ഇയാൾക്ക് എന്തെങ്കിലും കേൾക്ണുണ്ടോ